കേക്കാന്ന്ണ്ടൊ ആഹ് ഇപ്പൊ കേക്ക്ണ്ട് ക്ലിയർല്ലേ എന്തൊക്കെയിണ്ട് വിശേഷം എന്തൊക്കെയിണ്ട് വിശേഷം.
ആഹ് സുഖാണ് അങ്ങനെ പോണ്.
ഏ് കുട്ടികളൊക്കെ പോയാ സ്കൂൾക്ക് പോയോ?. ആഹ് സ്ക്കൂളി പോയി ഏ ഏ. അത്രൊക്കെ പോയ പോയാ മക്കളൊക്കെ പോയി. മക്കളൊക്കെ പോയപ്പോ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കണിപ്പം ല്ലേ അപ്പളാ ഇങ്ങനെ ആരക്കിലും വിളിച്ചിട്ട് ഏ വേ പണികളൊക്കെ കഴിഞ്ഞ് പണിയേൾ അയന് രാവിലെ ഒരു തകൃതി പണിയല്ലേ
ആഹ് പോണ തരക്കല്ലേ ല്ലേ
ആഹ് ആഹ് അപ്പൊ പിന്നെ ഓലഅങ്ങ് പോയാ തന്നെ ഏകദേശം തീരുമാനംമാവും നമ്മൾത്
ആഹ് ആഹ്
ച്ചാണ്ടാവു പിന്നെ ഇങ്ങനെ കൊറച്ച് കൊറച്ചൊക്കെ ഇങ്ങനെ അയഞ്ഞ്കുത്തർന്ന്ട്ടൊക്കെ ഇണ്ടാവൊള്ളു ആഹ് കുട്ട്യാള് പോയ പിന്നെ ഒര് ക്ഷീണ അല്ലെ ലെ ആഹ് രാവില്ത്തെ പണിലേ ആഹ് രാവില്ത്തെ പണി കേട്ട ശരിയാ പിന്നെങ്ങനെ ഇരിക്കും അത് കൈഞ്ഞ് കോറച്ചേരാം വെറുതന്നിരിക്കണം അത് കഴിഞ്ഞ്ട്ടാ പിന്നെ കുളിക്കാ പോല് കുളിക്കാൻ പോകൻ പറ്റോള്ളൂ അത് ശെരിയാ അങ്ങനെ ഇരിക്കും അതാ ആഹ് കുളി കഴിഞ്ഞ് ഇരുന്നാലും മതി പക്ഷെ ഇന്നാലും ഇരി ഒരു അവായി ഇങ്ങനെ ഇരിക്കണാണ് ആഹ് ആഹ് അത് കഴിഞ്ഞാ ഇര്ന്ന ഒര് റാഹത്താൻ അങ്ങനെ ചെ ചെയ്യൂലല്ലൊ അങ്ങനെ ശീലല്ല അവ്ടെങ്ങനെ ഇരിക്കും ചായ കുട്ചോ ആ ഇരിതത്തല് ആ ഇര്ത്തതിലാണ് ടൈം മുഴുവൻ പോവാ പോവ ആ ഇര്ത്തത്തിലാണ് ഇൻസ്റ്റഗ്രാംമും റീലും കി ട്ടിയാ എന്നാ പിന്നെ തീരുമാനാകും ചോറ് തിന്നാ ന്ന പിന്നെ ആഹ് ഫോണ് ട്ത്ത പിന്നെസമയം പോണത് അറിയില്ല അറിയില്ല പിന്നെ നമ്മള് ചോറ് തിന്ന നേരത്ത് ആവുംന്ന അല്ലാഹ് കുളിച്ചിട്ടില്ലലോ പിന്നെ ബാങ്ക് കൊടുത്തു നിസ്കരില്ലച്ചിലല്ലൊ കുളിചില്ലല്ലൊ ആഹ് പച്ചിൽ അപ്പൊ ഒരു പാച്ചിലാണ്ആഹ് ആഹ് അപ്പളാണ് എല്ലും കൂടി ഒരു പാച്ചില് വരല്
വിളിക്കലില്ലേ
ആഹ് വിളിക്കലൊക്കെണ്ട് ആഹ് ആഹ് പിന്നെ എന്തൊക്കെയണ്ട് കുട്ട്യാളോളൊക്കെ ഇപ്പഞ്ഞ് വൈന്നേരം ആവൂലേ വരാന്
ആഹ് വൈകുന്നേരംആഹ് അഞ്ച് മണിയക്കെ ആകും എത്താന്
ആഹ് വൈകുന്നേരം വരുമ്പോ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കിയേക്കും ഭക്ഷണം
ആഹ് എന്തെങ്കിലും ആഹ് ഉച്ചക്ക് രാവിലെ ചോറൊന്നും കൊണ്ടണ് ഇഷ്ടല്ല കടിയൊക്കെ കണ്ടപ്പോ എന്നാൽ ചിലപ്പോം ചോറെ ഒക്കെ കഴിക്കും
റഴിക്കും ആഹ് പിന്നെ എന്തെങ്കിലുണ്ടാ ക്കോ ആഹ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാകും ഏഹ് പൊരികളൊക്കെ
മുഹറത്തിന് നോമ്പായകാരണം വൈകിയിട്ട് എന്തെങ്കിലൊക്കെണ്ടാക്കും
ഏ എന്നിട്ട് നോമ്പ് അവ്ടെ ണ്ടാ നോമ്പോക്കെണ്ടാ ആഹ് നോമ്പൊക്കെണ്ട് ന്ന്ട്ട് പിന്നെ ണ്ടാ ക്കുമ്പോ മ്മ് പൊരികളൊക്കെണ്ടാക്കല്ണ്ടാ വെറൈറ്റി പൊരികളൊക്കെണ്ടാക്കോ പൊരികള് റമളാന്ൽ ഇണ്ടാക്കണപോലെ അങ്ങനെ ഇണ്ടാക്കൊന്നുല്ല്യ, ആഹ് ന്നാലും ഏഹ് എന്താ ഇങ്ങളെ ഇങ്ങളെ ഇങ്ങളെ സ്പെഷ്യല് പൊരി എന്താ ഓരോത്തര്ക്ക്ണ്ടാവൊല്ലോ ഓരോ സ്പെഷ്യല് ഇണ്ടാക്കല് ലേ
ആഹ്
ക്യാ നന്നാവുംന്ന്ള്ള പൊരി
എളുപ്പം ഈ പഴംപൊരി, ഉന്നക്കായ അങ്ങനത്തൊക്കെല്ലേ അതൊക്കെ ഇണ്ടാക്കും
ഉന്നക്കായൊക്കെ പെട്ടെന്ന്ണ്ടാക്കാൻ കയ്യോ ആഹ് ഉന്നക്കായൊക്കെണ്ടാക്കും ഏഹ് അയ് എളുപ്പല്ലേ ആഹ് ആഹ് ആഹ് അത് അയിനി പ്പഴുപ്പൊക്കെ കററ്റ് ആയ പഴം വാണ്ടെ ഉന്നക്കായണ്ടാക്കുമ്പള് നല്ലം പഴക്കരുത് നല്ലം പയ്ക്കരുത് ല്ലെ അത് ഒര് കറ് മീഡിയം പയ് പ്പ്ള്ള പയം മാണം ല്ലെ പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് പുഴ്ങ്ങരുത് ആഹ് അത് സ്റ്റീമെർല് ആഹ് ആഹ് വെച്ച് കാണ്ട് ല്ലെ ആഹ് ഇട്ടിലിതട്ട് മാര്ത്തില് ആവീല് ആവീല് വേവിച്ചിട്ട് ആഹ് പിന്നെ അയ്ന്റെ കറുപ്പ് സാനങ്ങളൊക്കെ കളഞ്ഞിട്ട്, കളഞ്ഞിട്ട് അങ്ങനെ വെച്ചാൽ നമുക്ക് ആഹ് കരറക്റ്റ് അളവിന് കിട്ടും, കിട്ടും. പിന്നെ അയ്ക്ക് പിന്നെ, ഇങ്ങൾ പൊടി എന്തെങ്കിലും ചേർ ക്കോ അത് ലൂസ് സെന്തെങ്കിലും തോന്നാണെങ്കില് അത് അത് നമ്മള് പഴുപ്പ് കൂടുമ്പോഴാണ് ആഹ് അങ്ങനെ വെര്ല് ല്ലെ ഈ മെയ്ങ്നേ നല്ല പൗക്കാത്ത പഴാവുമ്പോ പിന്നെ പൊടിയൊന്നും ചേർക്കേണ്ടി വെര്ല്ലല്ലെ അല്ല ഇല്ല നമ്മൾ പ പഴുപ്പ് പാകണെങ്കിൽ പൊടിടെ ഒന്നും ആവശ്യല്ല. ആവശ്യഇല്ലല്ലേ ഈ പഴുപ്പ് കൂടുമ്പള് ചെല ചെലേ ആഹ് പഴുപ്പ് സ്ഥലത്തൊക്കെ ബ്രെഡിന്റെ പൊടി ഒക്കെ ചേർക്കുന്നൊക്കെ ആഹ് പറഞ്ഞേക്കാം ആഹ് അതന്ന് വെച്ചാൽ നമ്മള് അഹ് കൊഴയുമ്പോ ആഹ് നമുക്ക് ങ്ങനെ ഉരുട്ടാം മ് പാകത്തിനാവുല്ലല്ലോ പാകത്തിന് അഹ് ആഹ് അയിന്റെ ഉള്ളില് ന്നട്ട് ആഹ് അങ്ങനെ തേങ്ങന്റെ കൂട്ടന്നെ നർക്കല്
ആഹ് തേങ്ങ കൂട്ടൊയ്
ഉം ചെലര് ഈ മുട്ട ചിക്കിയിട്ട് ആഹ് ആഹ് ചെലര് തേങ്ങിയിം ആഹ് പഞ്ചസാരിം കായപ്പൊടിഒക്കെ ഇട്ടി ട്ട് ആഹ് ആഹ് ആഹ് അങ്ങനെ ചേർക്കും ആഹ് ഞങ്ങളൊക്കെ തേങ്ങിയിം അണ്ടി മുന്തിരിം മാത്രം പഞ്ചസാര ഏലക്ക
ആഹ് ആഹ് മു മുട്ട ചേ ആഹ് മുട്ട ചേർത്താല് ന
ല് നമ്മള് അ അന്നെന്നെ ഉപയോഗിക്കയാണെങ്കി ആഹ് പറ്റും
പറ്റും അല്ലെങ്കിയമ്മള്
സ്റ്റോറെയ്ത് വെക്കല്ണ്ടാ അങ്ങനെ നമ്മള് ഫ്രിഡ്ജിലൊക്കെ വെക്കല്ണ്ട
ആഹ് വെക്കും അതെങ്ങനെച്ചാല് നമ്മളിങ്ങനെ ഉരുട്ടീട്ട് പൊരിക്കാതെ വെക്കും
ക്കും പൊരിക്കാതെ വെക്കും ന്നട്ട് പിന്നെ അപ്പൊ അപ്പൊ ന്നട്ട് അഹ് പേപ്പറ് വെച്ച്കാണ്ട് ഇങ്ങനെ വെക്കലാ അങ്ങനെ ഇട്ത്തെക്കുമ്പള് ആഹ് ആഹ് അങ്ങനെ വെക്കും ആഹ് അപ്പൊ പിന്നെ കേടാവൂല ല്ലെ അങ്ങനെ അങ്ങാനാവുംമ്പ
ക്ക് ആവശ്യള്ളപ്പൊ ഇട്ത്ത് പൊരിക്കാലോ അത് അമ്മക്കട്ലേറ്റും ഒക്കെ അങ്ങൻനെ വെക്കാലോമ്മക്ക് സ സൊക്കെ മട
ആഹ് മടക്കിട്ട് അങ്ങനെ പറഞ്ഞേക്ക പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ വെച്ചു നോക്കിയില്ല നമ്മളീ ഫോണിലൊക്കെ കാണ എല്ലാം സ്റ്റോറെയ്ത് ഇങ്ങനെ ആഹ് പെട്ടെന്ന് പൊരിച്ചെട്ക്ക്ണ്. ജസ്റ്റ്‌ വെക്കാം മുക്ക്
ഇപ്പ അഹ് അങ്ങനെവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇനി വല്ല വിരുന്നേരൊക്കെ വെരാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇട്ത്ത് പൊരി ക്കാ ലോ
ആഹ് പക്ഷെ ഞാന് ന്നാ അതുവരെ അങ്ങനെ മ് ചെയ്ത് നോക്കീറ്റില്ല അപ്പപ്പം ഇണ്ടാക്കാന്നല്ലാതെ പിന്നെ കൂട്ടൊക്കെ പിന്നിം ഞാന് ഇട്ത്തെക്കുട്ടോ നമ്മള് ഇണ്ടാക്യേ കൂട്ടൊക്കെ ആഹ് ആഹ് അയ്ല് നറക്കാല്ലെ അതൊക്കെ ബാലൻസ് ആഹ് ബീൻസ് അങ്ങനതൊക്കെ ഇട്ത്തെക്കും ല്ലെ കൂട്ടൊക്കെ ആഹ് കൂട്ട് ആഹ് കൂട്ട് ഞാന് എക്സ്ട്രാ വന്നാലൊക്കെ ഇങ്ങനെ ഇട്ത്തെക്കും അല്ലാതെ ഞാന് മറ്റേത് അങ്ങനെ ചെയ്യലില്ല്യ ഉന്നക്കായൊക്കെ പിന്നെ ഒരു കിലോനോണ്ടൊക്കെണ്ടാക്ക്യ കൊർച്ചൊക്കെണ്ടാവുലെ അങ്ങനെ
ആഹ് അങ്ങനെ ആഹ് ഒരു കിലോനൊക്കെണ്ടാക്കണം. അല്ലെങ്കിപിന്നെ നമുക്ക് അപ്പക്കപ്പം
കഴിക്കാന്ള്ളെഹ് ഇണ്ടാവൊള്ളൂ, ഇണ്ടാവൊള്ളൂ ഇട്ത്തെക്കാനൊന്നും ഇണ്ടാവുല്ലല്ലോ ഇണ്ടാവൂല. ചട്ടി പത്തിരി ണ്ടാക്കല്ണ്ടോ ങ്ങള്
ചട്ടിപ്പത്തിക്ക് വല്യയ പുടുത്തല്ല.
പിന്നല്ലേ ആഴ്ച ആഴ്ചാല ആളുകൾക്ക് ഭയങ്കര തല്ല, അതിന് ഇതേമാതിരി മുട്ടച്ചുക്കി പൊരിച്ചതല്ലേ?
അത് കണ്ണൂര്, കാസർഗോഡൊക്കെള്ള, അവർക്കൊക്കെ നല്ല ഇതാണ്.
അറിയവാണല്ലേ ഞാൻ- തീരെണ്ടാക്കിയാ നന്നാത്ത- സാധനമാണ് ഈ ചട്ടിപ്പ- യൂട്യൂബല്ല എന്റെ യൂട്യൂബില്- നോക്കിയാല എന്റെ - പക്ഷേ- യൂട്യൂബിൽ നോക്കിയാൽ എന്ത, ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ഒരു കൈ- കണക്കാണ് അത അങ്ങനെ ഒരു പറഞ്ഞ അവ് പറഞ്ഞന്നാ ചിലപ്പോ നമ്മൾ എടുത്ത് മാ- പിന്നെ ഓരോ പൊടൾക്ക് വെള്ളത്തിന്റെ അളവ് ഒക്കെ വ്യത്യാസം വരുമ്പോൾ നമുക്ക്- ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ശരിയാവൂലാ.
ആഹ് ശരിയാവില്ല.
അതാണ് ഇങ്ങനത്തെ ഈ- സ്നാക്സിന്റെ പ്രത്യേകത. പിന്നെ ഉണ്ടാക്കി പാസ്സായ ഒരു- ക്കാ എന്താ ഉഷാര ഇട്ടണ്ട പവണ ഇ-
അളവും കാര്യൊന്നില്ല ഒക്കെ- അതിപ്പോ നമ്മളിപ്പോ, ഈ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊ- ഒരളവ് കണക്കല്ല. പക്ഷെ ആദ്യായിട്ട്ണ്ടാക്കണോ- ഒരിക്കയാണെങ്കിൽ ആ വെള്ളം- പാകകൂലെ വെള്ളയറും, കുറയും.
അത് ശരിയ, ഞാൻ ആഹാ പ- ത്തിരിക്കൊക്കണ്ടാ പ്രശ്നം.
ആഹ് പത്തിരിക്കൊക്കെ ഉണ്ടാ പ്രശനം.
പ്രശ്നം നമ്മളിപ്പോ എപ്പോഴും- ഉണ്ടാക്കാനകരണംനമ്മക്- അളവൊന്നും നോക്കണ്ടകരം, ഏകദേശം മനസ്സിലാവും. ഇനിയിപ്പോ കൊറച്ചൊക്കെ വെള്ളം കൂടി ഇച്ചിരി പൊടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഇണ്ടാക്കി ശീല-
അ അതൊക്കെ നമുക്ക് മനസ്സിലാവും.
ആഹ കൊറച്ച്- പൊടിക്കൈകളൊക്കെ, അത് ഇന്നലെ അതേമാതിരി ഒരു, ഉം നിന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോ- ഓൾ എന്നോട് ചോദിച്ചേ കൽത്തപ്പ എങ്ങനെ ഉണ്ടാക്ക. ക്കെ ഞാൻ പറഞ്ഞ അളവ് കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻറിയില്ല. ഞാനിങ്ങനെ കൈ കണക്കിന് കുറച്ച്റ്റ- റ്റി കൊറച്ച് അരി ബാക്കി മ് നമ്മള് രാവിലെ ഓട്ടടക്കക്കെ ഓട്ടടക്ക ഇണ്ടാക്കർണ്ടാ. രാവിലെ ചായക്ക് അയിക്കെ ഇട്ട- വെള്ളം ബാക്കി. ക്കിള്ളവാ അയിനൊക്കെ- അരിടുത്ത് വെച്ചിട്ട്. ഓട്ടട ഉണ്ടാക്കണേല് നിങ്ങാള് മുട്ട- ചേർക്കുവോ? അതോ വെറും ചോറ, എല്ല്യ എല്ല്യ, എല്ല്യ, എല്ല്യ, ഞാൻ മുട്ട ചേർ- ക്കുല ചേർക്കാ ഞാന് ചെലപ്പോ- ഞങ്ങള് ചോറ് തീർക്കും, ചെലപ്പോ ഞങ്ങള് തളച്ച വെള്ളം ഒഴിക്കാല.
ആഹ് അങ്ങ് തളച്ച വള്ളോ ഒഴിക്കുവോ?
ആഹ് ആഹ്. വാ ഒന്നും ചോറൊന്നും ചേർക്കണ്ട നമ്മള അരി. അരച്ചിട്ട് അയിലിട്ട് ഉം തളച്ച വെള്ളം ഉം. ആഹ് തളച്ചോണ്ട്ക്കുബോഴിക്കണ്ട്, തെളച്ച വെള്ളം ഒഴിച്ചിട്ട് അരക്കാല്ലെ. അരേ അങ്ങനെയല്ല നമ്മള് മാ- ആദ്യം നമ്മളെ. മാവ് അരച്ചിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയ നമ്മള്- അരച്ച അരി അയിലെ വറ്റൊന്നും ചേർക്കണ്ട. ഇന്നത്താ അരിച്ചിന്റെ ശേഷം, അരി മാത്രം അരച്ചിട്ട്, വെറു അരി മാത്ര അരച്ചിട്ട്. ട്ട് അയ്ക്കൂ തളച്ച വെള്ളം ചേർത്തിട്ട് വേ അപ്പത്തന്നാണ്ട് എളക്ക- ഇന്നിട്ട് അയിക്കും ഉപ്പും, തേങ്ങയും, കൊറച്ച് വെളിച്ചെണ്ണയും- ഒഴിച്ചിട്ട് ചുട്ടുടു ചുട്ട് ചതക്കാതെ- ചേർക്കും അച്ചക്ക്- ചാ ചാ ചാതക്കാതെ ചേർത്ത്- കഴിഞ്ഞ അത് തിന്നുമ്പോ- കടിക്കാൻ നല്ല ടേസ്റ്റ് ആണ്.
ആഹ് ആഹ്
ച്ച് ചേർക്കു ഞാൻ രണ്ട് ടൈപ്പ്- ചുടാണ്ട് ചോ, ഞങ്ങളൊക്കെ എന്താ ചോച്ചിട്ടാ അരിറക്കുന്ന കൂടെ. ആഹ് തേ വറ്റരക്കില്ല ഞാൻ- അങ്ങനെയും ചൂടാ തേങ്ങേ, ചോറും ചേർത്തിട്ട് ആ അങ്ങനെ ചേക്കും. ആഹ് ഇവിടെ ഇമ്മക്ക്, ഇവിടത്തെമ്മക്ക് ഇഷ്ടം, ഭർത്താവിമ്മക്ക് ഇഷ്ടംഅങ്ങനെ- ചൂടു വെള്ളം ഒഴിച്ചി- ട്ട് തേങ്ങ പിന്നെ അരാക്കാതെ- ഇടാണതാ ആഹ് അപ്പ ഇതിൽ- ഇതിക്കൂടാ, ഇന്തിക്കുടാ നന്നാവ്വോ? ഇങ്ങനെ ചെയ്താലോ ആവോ, തളച്ചാവെള്ളം ഒഴിച്ചായിഞ്ഞാ ആഹ്, പെട്ടെന്ന് കിട്ടും ചട്ടീന്ന്- പെട്ടെന്ന് കിട്ടാനാണ് നമ്മഇ- വേലിച്ചാണ്ണ ഒരിത്തിരി അയില് ഒഴിച്ചു കൊടുക്കണത്. പെട്ടെന്ന് കിട്ടും, ചട്ടീന്നൊക്കെ നല്ല- ആര് വെച്ചോട്ടടാ, ആര് വെച്ചോട്ടാടാ. പിന്നെ ചെല ആളുകൾക്ക് നല്ല ഓട്ട ഓട്ട ഫുൾ ഓട്ടള്ളത് വേണ്ട്യെരും ചെല ആളികൾ ക്ക് നല്ല പൊന്തി വെര്ന്നത് വേണ്ട്യെരും ഓരോര്ത്തര്ക്ക് ഓരോ ഇഷ്ടണല്ലോ. ഓട്ട ഓട്ടട ഓട്ടള്ളതാ രസം ആഹ് ഓട്ടള്ളതാ രസം അയ്നമ്മള് കൊർച്ച്നേരം തൊറന്ന് വെക്കണം.
ആഹ് പിന്നെ എന്താ അയ്ക്ക് കറിണ്ടാക്ക. കറ്യോ അതൊ തേങ്ങാപ്പാലോ?
അല്ലല്ല ഉം കറ്യായിട്ടെന്നെണ്ടാക്കും. കാടലെ ഏഹ് പട്ടാണ്യോ ചെറുപയറോ അയ് തേ
ആഹ് ചെലര്ക്ക് തേങ്ങാ പാലാഷ്ടം തേങ്ങാ പാലും പഞ്ചസ്
പഞ്ചസാരയാ ആഹ് തേങ്ങപ്പാല് ഇന്റെ ചെ ഇൻ്റെ മോൾക്കൊക്കെ അങ്ങനെ ഇഷ്‌ടം തേങ്ങാ പാല് ആഹ് ഇന്റെ മോ ഓൻ ചെർതായന്ന് ഞാനെല്ലാതി കുതേമാരി വേ മദ്രാസൊക്കെ രാവിലാമ്പോ വേഗം ഞാൻ കറി ആത്തന്നെന് മുപ്പട്ടെ തേങ്ങാപ്പാല് കൊട്ക്കും അങ്ങനെ പഞ്ചസാരിം തേങ്ങാപ്പാലും കൊട്ത്ത് കൊട്ത്ത് ത്ത് ആളെ പല്ല് പെട്ടെന്ന് കേടായി. പിന്നെ പിന്നെ ഞാൻ ചെറ്ത് ന് അങ്ങനെ കൊടുക്കല് ഇപ്പൊ ഞാ ഇപ്പൊ കറിയെടുത്തു ല്ലെ അപ്പ ഞ കറി ഇങ്ങനായാലും വേഗം ഞാനാദ്യം കറ്യാണ് ണ്ടാക്കല് ന്നട്ടാണ് ഞാന് കടിണ്ടാ ഇന്നാ പിന്നെ കറി ചൂടാറിം ചെയ്തോളും ആ സമയാവുമ്പഴേക്ക് ആഹ് കടി പിന്നെ അമ്മക്ക് ഓരോന്നോരോന്ന് ആയി കഴിഞ്ഞാ ഓരോര്ത്തര്ക്ക്ങ്ങനെ കൊടുക്കാലാ. ആഹ് അതെ കറി എല്ലാർക്കൊരുമിച്ചാവുമ്പൊ അല്ല മദ്രസ കുട്ട്യെള് പോവുമ്പൊ പിന്നെ നേരെത്താവും വേണല്ലോ നേരെത്താവുംമാണ്ട്യെരും പിന്നെ ആ ഇപ്പ മ്മള് കഴിപ്പിക്കാതെ വിട്ടഴിഞ്ഞാ അവര്ക്കൊര്ക്ഷീണയിരിക്കും മദ്രസില് പോയിരിക്കുമ്പം പിന്ന മ്മള് കഴ്ച്ചുകൊണ്ട് പിന്നിം ഈ ബിസ്ക്കറ്റും ചായൊക്കെ കൊട്ക്കണെക്കാളും നല്ലത് പൊടി ആ തെന്നെ ബിസ്കറ്റ്ന്ന് പർഞ്ഞഴിഞ്ഞാ ഭയങ്കര കേടാ അമ്മളി കുട്ട്യെക്കൊട്
ആഹ് രാ അതും ഈ വെറും വയിറ്റില് രാവിലെ കൊടുക്കുമ്പഴേ
ആഹ് മൈദാ, പഞ്ചസാര ആയി രണ്ടും ഞമ്മള് ആരോഗ്യത്തിന് നല്ലതല്ല. സാധനാണ് നല്ലതല്ലാത്ത ഉം ഉം അതെന്നെ അമ്മള് കൊടുക്കും ചെയ്യും കുട്ട്യക്ക് എല്ലാ ചെലാള ള്ഷ് സ്കൂള്ട്ടെന്നാലും കൊട്ക്കല് ഈ പ്പ ഇപ്പ ചായെം ബിസ്കേറ്റ്വാണ്. ആഹ് അത് അതാവുമ്പൊ ഭയങ്കര ഇത്
നേര്ത്തെ വെരോ സ്ക്കൂ
അങ്ങനെക്കെണ്.
ആഹ് ആഹ് എപ്പഴാ കുട്ട്യെളെത്ത?
കുട്ട്യള് എഹ് ചെറ് വൊം മൂത്താള് ഏഴില് ഓന് എഹ് എഹ് നാലേ മു കാലൊക്കാവും ചെറ്ത് പിന്നെ അങ്കവാടിയിലാണ്.
ആഹ് ആഹ് പോയി കൊണ്ട്രണ്ട്യേരൂല്ലേ.
ണ്ട്യെരൂലേ ചെറീ മോനെ പോയി കൊണ്ടോരണം മറ്റേ ആള് സൈ ക്കള് സൈക്കള്ളെയ്റ്റ് പോവും സൈക്കളേറ്റ് വെരും.
ആഹ് ആഹ്
കൊറച്ച് പോവന്നൊള്ളു സ്‌കൂള് പോയി വരാനുള്ള ദൂരൊള്ളൂലെ ആഹ് പോയി വരാനുള്ള ദൂരൊള്ളൂ അപ്പോ ൻ തനിയെ പോയി തനിയെ വെരും മറ്റൊനെ പിന്ന മ്മള് കൊണ്ടോയ ക്കും വേണ്ടിവരും കൊണ്ടരും വാണ്ടിവരും അപ്പം നോക്ക പിന്നെ അവര് കൊണ്ട് വരാൻ വരാനാവുമ്പോത്ത് ഓര്ക്കെന്തെങ്കിലൊക്കെണ്ടാക്കി വെക്കണ്ട്യെരും. ആഹ് ആഹ് പിന്നെന്തെക്കെണ് ചോറൊന്നും പറ്റൂലല്ലോ? ആഹ് അതെ ചോറും ചോറൊന്നും പറ്റൂലല്ലോ.
ടി മാത്രം മതി ചോറ് വേണ്ടല്ലോ.
വേണ്ടല്ലോ അത് ശെര്യാ ഞാ പ്പ വിളിക്കാവേ പ്പ വിളിക്കട്ടാ ആഹ് ആഹ് ആഹ്
ഇന്ന ശെരി.